ഹലോ
ആ കേക്ക്‌ല്ലേ
ആഹ് കേക്ക്‌ണ്ട് കേക്ക്‌ണ്ട്
ആ നല്ല മയര്ണ്ട്ലേ
ആ നല്ല മയേ കാറ്റുണ്ട് മയക്കാറുണ്ട് ഇന്നെന്തായാലും പെയ്യും ഒറപ്പ
അ ഇന്ന് നേരത്തെ പെയ്യാ മതി ഇന്നലെ ഒക്കെ വെയ്ന്നാരാണല്ലോ പെയ്തത്
ആഹ് ആ മരിബ് ആവാനായിക്ക്‌ണ്
തിരുമ്പ്യാണ്ടൊക്കെ ചിക്കിട്ട് അല്ല ചിക്കിയിട്ടൊന്നുല്ല വക്കറ്റില് ഇട്ത്തെച്ച്ട്ടൊള്ളു
ആഹ് സ്കൂള് തൊറക്കാനായല്ലോ ല്ലെ
ആ സ്കൂളൊക്കെ തൊറക്കാനായി ഇപ്പൊ ഓ ഓന് വായിച്ചലൊക്കെ ണ്ടോ എയ്തലൊക്കെ ണ്ടോ
എവിടെ ഇന്നലെ ബുക്ക്ട്ത്ത് നോക്ക്യപ്പോ എല്ലാ തും മറന്ന്ക്ക്‌ണ്
ആഹ് ഞാൻ ന്ന്ട്ട് ഇന്നലെ മർന്ന്ണ് ഞാൻ ഇന്നലെന്ന്ട്ട് ക്ക്യാ മറ്റേ സ്വരാക്ഷരങ്ങളും അതേപോലെ എ ബി സി ഡി ഒക്കെ നോട്ടുബുക്കിലെയ്തി കൊട്ത്ത് ഒന്നൂടി പഠിച്ച് പർഞ്ക്ക
അല്ലാഹ് ഇവടെ ഒന്നിനും അയക്ക്‌ണില്ല എന്തെങ്കിലും ചെയ്യുമ്പോ
കേക്കില്ലേനി വടിട്ത്താണ്ടേ വടിട്ത്താണ്ടൊക്കെ ആ വടി ത്താണ്ട് പറഞ്ക്ക നൊലോൾച്ചെന്നേനി ഇവടിം ഞാൻ ഇട്ക്കൂലാർഞാണ്ട്
ഞാൻ വടിട്ത്താ ഇന്റെട്ത്ത്ന്ന് നല്ലോണം കിട്ടും ചെയ്യും ഇപ്പപ്പൊ കൊടുക്കാ പറ്റിയ അവസ്ഥയല്ലല്ലോ
ഞാനൊക്കെ ഇന്റെന്നൊക്കെ കിട്ടും അങ്ങനെ
ആ ആ നല്ലോം കിട്ടും പിന്നെ ഇവിട്ന്ന് ഇപ്പാന്റെ എട്ത്ത്ന്നും ഓലെട്ത്ത്ന്നും ചീത്തിം കേക്കും ക്കും അല്ല അല്ല എന്തത് വ് ഒന്നും ചെയ്യ്ണില്ല ആദ്യ ആ ഫസ്റ്റ് ത്തെ ഒരു മാസം ന്നാ കളിച്ചോട്ടെ അത് വെക്കേഷനല്ലേ പാവല്ലേന്നൊക്കെ പർഞ്ഞ് വിട്ട് ആ ഒരു മാസങ്ങ് കഴിഞ്ഞ് ഇപ്പൊ ഒന്നര മാസായപ്പോക്കിന് ഒന്ന് ബുക്ക് ട്ക്കാൻ പറഞ്ഞപ്പോ കുട്ടി നൊലോ ച്ച മദ്രസ്ത്തതും മദ്രസ്ത്തത് പിന്നങ്ങനെ പോകുമ്പോ അവടങ്ങനെ പഠി
മദ്രസ്ന്ന് അയിന് കൊറെ അവിട്ന്ന് നല്ലോം പട്പ്പിച്ചും
ആ ആ
അതോണ്ട് പിന്നെ വെല്യയ കൊയപ്പണ്ടാവൂല
ആഹ് എന്താ പറയാ ഒക്കെ മർന്ന്ക്ക്‌ണ് എന്തൊക്കെ പഠി
ആ ഞ്ഞിപ്പോ ഏത് ടീച്ചറ ണ്ടാവ് ടീച്ചറാണോന്നൊന്നും അറില്ല
ആ മറ്റേ മിസ്സിന്റെ ആ കഴിഞ്ല്ലേ
ആ അത് ഞാൻ ചോയിച്ച് ഞാൻ അയ്നോട്ങ്ങനെ ചോയിച്ചപ്പൊന്നോട് പർഞ് അത് ഡിവോസ് നി ആ ഡിവേസേനി സെക്കൻഡ് മാരേജാണ്ന്ന് പർഞ്ഞ്
ആ പർഞ് ഞാൻ ആദ്യം കല്യാണം കയ്ഞ്ഞിട്ടില്ലേ ഇൻക്കത് മേക്കപ്പ്ട്ടപ്പൊ മൻസ്സിലായില്ല പിന്നെ രണ്ടാമത് ഒരു ഫോട്ടോ കണ്ടപ്പോ ഇൻക്ക് തോന്നി അയ്ന്റതേ
വിചാരിച്ച് വെർതെ വെർതെ മാറ്റ ഞാനും വെർതെ മാറ്റിയേതേക്കും വിചാരിച്ച്
ആ ആ അപ്പൊ ഡിവോഴ്സാണ് അപ്പൊ ഞാൻ ചോയി ഇന്റെ ഇപ്പ അടുത്ത് ഏതോരു ടീച്ചറെ മോളെ കല്യാണം കഴിഞ്ഞിക്കണല്ലോ. അത് ഞങ്ങളെ കുടുംബശ്രീലങ്ങനെ. പറഞ്ഞീനിം ആ ഞങ്ങളെ കുടുംബശ്രീല് പറഞ്ഞപ്പൊ ഞാൻ അപ്പളും വിചാരിക്ക്ണ്ട് ഈ ടീച്ചറ ഈ സുബൈദ ടീച്ചറെ മോള കല്യാണം ആണ്ന്നാണ്. അപ്പം ഞാനാ മിസ്സിനോട് ചോയി
ടീച്ചറെ കുട്ടീന്റെയിനും എന്റെ രണ്ടാമ എന്റെ മൂന്നാമത്തോന് അയിന്റെ ക്ലാസ്സിലയിനും. എന്നിട്ട് ഞങ്ങളൊക്കെ പോയിനിം.
ആഹ് ആഹ്.
ആഹ് വല്യ കല്യാണ അയനിം. അത് അവിടെ ഉം പിന്നെ ഫ്ലോറ ഓഡിറ്റോറിയത്ത് വെച്ചയിനിം.
അത് എവിടെ?
അത് അരിക്കോട് അവിടുന്നാണ്ട് പോണം അങ്ങടിന്നാണ്ട്.
ആഹ് ആഹ് പിന്നെ പിന്നെപ്പൊഎന്നിട്ട് ബാഗും സാധനങ്ങളൊക്കെ വാങ്ങിയോ?
ഇല്ലേ അ ബേഗ് വാങ്ങല് ഇണ്ടാവലേക്കാരം ഇക്കുംഅതെന്നെ മതിയാവും. തോന്നുന്നു യു കെ ജി ക്ക്.
കഴിഞ്ഞ കൊല്ലത്തത് കേട് വന്ന്ക്കാ അത് വാങ്ങി മൂന്നാമത്തെ മാസ ആയപ്പൊ
ഇവൾതുംകൊറച്ചൊക്കെ ഇതായിണ് ശിബൊന്നും ഒന്നും പറ്റിയില്ല. പിന്നെ യുക്കെ ജി ക് മാദിക്ക തിരുമ്പിയാ മതി വിചാരിച്ചു പിന്നെ ഒന്നാം ക്ലാസ്സക്കൊക്കെ വാങ്ങാ കാരണം മറ്റവർക്കൊക്കെ വാങ്ങാണ്ട്. എല്ലാർക്കുമ്പാടെ വാങ്ങുമ്പോത്തിനും ഒക്കൂലത് ബുക്ക് തന്നെ ഭയങ്കര പൈസേക്കാരം.
ഇത് പിന്നെ ഒന്നെന്നെല്ലാം ഉള്ളു വിചാരിച്ച അങ്ങ് മാങ്ങികൊടുക്കണ്. ആഹ്.
കൊറച്ചുകൂടി കഴിയുമ്പോത്തിന് ഈ ബുക്കിന്റെ വിലയും ഒക്കപ്പാടെ ആകുമ്പോത്തിന്.
കയ്യൂല ഉം ശരിയാണ്.
ഒന്ന് രണ്ടാൾക്കാരൊക്കെ ഉണ്ടാവുമ്പളേക്കാരെ ഒക്കാത്താവ ഒരാക്ക് വാങ്ങുമ്പോ ഒരാക്ക് വേണ്ടെരും.
ആഹ് അതന്നെ എല്ലാർക്കും വേണ്ടി രിം ഇത് പറഞ്ഞാ മനസ്സിലാവൂല അയിന് മറ്റവൽക്കൊന്നും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയിട്ടില്ല.
ആഹ് ഈ എൽ കെ ജിയിലെ നോട്ടന്നല്ലേ യു കെ ജിക്കുള്ളത്.
നോട്ടോ?
ആഹ് ടൂലൈനും ഫോർ ലൈനും.
തൊക്കെ ഉണ്ടാവും പക്ഷെ ഓൽക്ക് അക്ഷരങ്ങൾ ഇതൊക്കെ മാറ്റും.
അതല്ല ടെക്സ്റ്റല്ല ഞാ പറഞ്ഞത്. ത് നോട്ട് ബുക്കുകള് ഈ നാലെണ്ണം പോരെ കഴിഞ്ഞ കൊല്ലത്തെ?
ആഹ് അത് മതിയാവൊയ്ക്കാരം, പിന്നെ ഇപ്രാശ്യം. ഓൽക്ക് പരീക്ഷക്ക് മാറ്റംണ്ടാവും എഴ്ത്തെയ്ക്കാരംണ്ടാവ.
ആഹ് നല്ല അതൊക്കെ മാറ്റംണ്ടാവും. അതല്ലാ എന്താ ബുക്കുകള് ഇതന്നെ പോര? ഞാപ്പന്നലെ പോയ്വാങ്ങീക്ക്ണ്.
അതന്നെ വാങ്ങിയേ. അന്തെ പറയാത വാങ്ങിയെ?
അതെന്നെ ആണ്ന്ന് പർഞ്ഞ്.
അല്ല അത്ഗ്രൂപ്പ്ക്കൊക്കെ ആഡെ യ്തിട്ടൊക്കെ വാങ്ങ്യാ പോരേര്നോ.
അങ്ങനെ.
ഗ്രൂപ്പില് ആഡെയ്യും യു കെ ജീ ത്തെ ടീച്ചറ് ഞി കൊർച്ചും കൂടി കഴിഞ്ഞാല്. അപ്പ അയ്ല് പറിം അപ്പ അയ്ല് പറിമ്പോ വാങ്ങ്യാ മതി. ഇപ്പൊ പല് ഇപൽക്കൊക്കിം ന എ എ എൽപില് ഇപ്പ മൂന്നാമത്തോന്റെ തീല് പ അ ബുക്ക്ല് പന്നെ എൽ എ ൽ പി കാര്ത്പറഞ്ഞ്ക്ണ് യു പി കാര്ത് പറഞ്ഞ്ട്ടില്ല ഏതാ ബുക്ക് ഇപ്പ ടീച്ചർ വേറെ ഗ്രൂപ്പ് ആഡെയ്തിട്ടൊള്ളു.
യു കെ ജീക്ക് എന്തായാലും ഇത്ണ്ടാവൂലേ ഇതു ഈ നാല് ബുക്കും നിർബന്ധംന്നെല്ലയ് കാരം ആഹ്. എന്താ കോപ്പി ബുക്ക് രണ്ടെണ്ണും സ്ക്വയർ ബുക്കും റഫും അത് വാണ്ടരൂലേ. അത് നിർബന്ധയ്കാരം.
മഴ പെയ്യ്ണ്ട്.
ആ അത് അഅന്നെ വാങ്ങിച്ചെത്
ആഹ്.
അതന്നെ വാങ്ങച്ചത് വേറൊന്നും വാങ്ങീട്ടില്ല ആ നാലെണ്ണും പിന്നെ പെൻസിലും പെൻ ഇതും.
ആ ആ പെൻസിലും ക്രയോണൊക്കെ എന്നും മാണ്ട്യരും. അക്കെ ഞാനോരോ പെട്ട്യാണ്ട് വാങ്ങലാ പെട്ടി വാങ്ങലാ
നൂറുപ് നൂറ് പെൻസിൽന് ഇരുന്നൂറ്റി എത്രേ ഉർപ്യേക്ക് ഏ കൊട്ക്ക്ണ്ട് ഓൺലൈൻല്. അഒന്ന് നോക്ക്യോകോണ്ടിം ഓൺലൈൻല്ണ്ടാവും മീഷോലൊക്കെ ണ്ടാവും. ആമസോൺല് നൂറെണ്ണത്തിന് ഇരുന്നൂറുപ്യ.
ഇപ്പൊ ഈ സ്കൂള് തുറക്ക്ണെപ്പ ഓഫറ്ളള കടകള്ണ്ടാവും.
ആഹ്.
എല്ലാ സാധൻത്തിനും അങ്ങനെക്കെ വാങ്ങല്ണ്ട് ഇവടെ അത് വടെട്ത്തൊരു കടണ്ട് ഞങ്ങള് അയ്ന്ന് വാങ്ങണ്ടായ്ന്.
ആ അവിടെങ്ങനെ നൂറെണ്ണക്കത്തിനൊക്കെങ്ങനെ കിട്ടോ?
ഓരോപേക്ക് അങ്ങനെ വാങ്ങും കുറവ്ണ്ടാവും വെലക്ക്.
ആ ആ ഇതൊരു കുപ്പി ആ കുപ്പീലാണ് അങ്ങനെ ഓ രോത് കാണ് ണാണ ഓരോര്ത്തരെ റിവ്യൂസൊക്കെ.
ജയ്ന്ന് വാങ്ങേണ്ട മീഷോന്നൊക്കെ ഡ്രസ്സൊക്കെ വാങ്ങേണ്ടോ.
ഡ്രസ്സ് ഒരട്ടംവാങ്ങീണ് ഒരട്ടംവാങ്ങി ഞി ഓർഡർ ചെയ് ത്തതല്ല കിട്ടീത് അപ്പൊ പിന്നെ ഞാന്. വാങ്ങലില്ല ഇൻക്ക്ള്ളത് പിന്നെ ഇൻക്ക് ഈ ചെറിയ കുട്ടി ഉണ്ടായേരെ അയ്ന് വാങ്ങീന് എന്താണ് പത്ത് കൂട്ട് ഡ്രസ്സ്. അഞ്ച് കൂട്ട് കുപ്പാ പത്ത് കൂട്ട് ട്രൗസറും അഞ്ചു കൂട്ട് കൈയുള്ള കുപ്പാ പ്പായും അഞ്ച് കൂട്ട് ട്ട് മറ്റേ കെട്ട്ണ കുപ്പായും ചെറ്യേ കുട്ട്യായന്ന് അയ്ന് ഇര്ന്നൂറ്റയ്മ്പ് റുപ്യ പത്ത് പത്തെണ്ണത്തിന്. ആ ട്രൗസറും കുപ്പായും ആ ട്രൗസറൊക്കെ ഇപ്പളും ഇട്ണ് ണ്ട് വൽപ്പം കൊർഞ്ഞോട്ങി. ഞ്ഞി മുകും ആഹ് ആഹ്.
ഉം
അയ് ലാഭണന്ന് തൊന്ന് ലാഭ നല്ല മുതലയ് റ്റിയക്കെ ഇടാൻ പറ്റ മറ്റേ ചെറിയ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ ഇപ്പ പിന്നെ വലുതായില്ലേ ഒരു വയസായില്ലേ അങ്ങനെ കാണലുണ്ട്
ഇപ്പം ഡ്രസ്സൊക്കെ എട്ത്തോ പെരുന്നാക്ക്ല്ലേ
പെര്ന്നാക്ക്ട്ത്ത്ട്ട് ഇല്യ
ഉം ഉം
എന്താണ് പെരുന്നാൾക്ക് ഇനിയിപ്പോ വല്ലിമ്മ ഞങ്ങള വല്ലിമ്മ മരിച്ചീനി
ആഹ് ഉമ്മാന്റെ ഉമ്മ ലേ
പെരുന്നാളൊക്കെ എങ്ങനെയന്ന അറിയില്ല
ആഹ്
ഉം ന്നാലും പോവുട്ടാ പെരീക്കൊക്കാ
ആഹ്
ഉം
ഞാന് ഞാന് അതേപോലെ എടുത്തി ട്ടൊന്നുല്ല ഞാനിപ്പോ എന്താപ്പോ എന്തെങ്കിലൊക്കെ എടുക്കണോ കഴിഞ്ഞ പ്രാവശ്യ കഴിഞ്ഞ വരുന്നാൾക്ക് ഒരു കോട്ടൺ ചുരിദാർ എടുത്തിട്ടുള്ളു ഇഞ്ഞ് വല്ലിയെരുന്നാൾക്ക് നല്ലത് എടുക്കാ വിചാര്ച്ച്ണ്ട്
ആഹ് ആഹ് ആഹ്
കൊല്ലത്തില് ഒരു കുറി ഒക്കെല്ലേടുക്കുള്ളൂ പിന്നെ എന്തേ കല്യാണ ഒക്കെ ഉണ്ടെങ്കില അല്ലേ എടുക്കുള്ളൂ
ആഹ് അതേപോലെന്നെ ഞാന് കഴിഞ്ഞ പ്രാവശ്യം ചെറിയെര്ന്നാക്ക് എടുത്തത് പൈസ ആയിം ചെയ്തു അഞ്ചു പൈസ ക്ക് ഇല്ലാത്തൊരു ചുരിദാറും ഈ രണ്ടായിരം ഉറുപ്പ്യ ആയിം ചെയ്ത് എന്നാ കാണാൻള്ള ഒരു
അത് ശീല മുറിച്ച്ട്ത്തൂടെ അതാ ഏറ്റവും രസവും നല്ലതും ഒ ക്കെ അൻക്കൊക്കെ കൊർച്ച് മതിണ്ണീ
ആഹ് അത് അത് പറിം ശീല മുറിച്ച്ട്ക്ക്ണീ നെകാട്ടിയല്ലേ അങ്ങനെ കാട്ട ഇങ്ങനെ കാട്ട ഇൻക്കാണെങ്കി പിന്നെ ഇതിന്റെ വീറ്റരും കണക്കും ഇൻക്കത്ര വാണ്ടി വരും എന്നുള്ള ആ കണ ക്കൊന്നും ഇൻക്കറില്ല അപ്പൊ പിന്നെ
ക്കണോ ചോദിക്ക ചോ അത് പിന്നെഓല് പർഞ്ഞരും മുറിക്ക്ണോട്ത്ത്ന്ന് പർഞ്ഞരും അൻക്ക്ത്ര വാണ്ടിയരുന്ന്
ആഹ്
അങ്ങനെയൊക്കെണ്ട് നല്ല തുണിക്കടൊക്കെ നല്ല ശീലണ്ട്
ആഹ് ആഹ് ആഹ്
അത് ഏറ്റം നല്ല അങ്ങനെ എടുക്ക
അപ്പ അത് ഇഞ്ഞി ഞാൻ വിചാര്ച്ച്ക്ണ് മ ജീൻ സും ടോപ്പൊക്കെട്ത്തള കൊറേ ആയി ഈ ചുരിദാറും ഗൗണും ഒക്കെ ആയിട്ട് അങ്ങനെ നടക്ക്ണ്
ആഹ് അൻക്ക് പറ്റോ അൻക്ക് തടില്ലാ ത്തല്ലേ ഇട്ടുമ്മര് ഇടുമ്പ രസണ്ടാവും ഞമ്മക്കൊക്കെ കൊറേ വയറും ഇതൊക്കെ ഇണ്ടായിട്ടേ ഏതും രസണ്ടാവ്ലടാന് ച്ച് പൂതിയ അങ്ങൻത്തൊക്കെടാന് അയ്ന്
തടില്ലാത്തതല്ലേന്ന് എല്ലാരും പറയും പക്ഷെ തടില്ലാത്തീൻ്റെ ബുദ്ധിമു ട്ട് ഇൻക്കുണ്ട് ഒരു ഏതൊരു ഡ്രസ്സ് ഇട്ടാലും ആ ഷേപ്പിനൻസരിച്ച് ന്ക്കൂലേ കൊർച്ചെങ്കിലും ഒരു തടി വാണം മറ്റേത് ഇർക്കിളിമില് ഡ്രെസ് ഇ ട്ട മാരിയേകാരം ആ പിന്നെ എന്തൊ
ന്നയ്ക്കോട്ടെ ന്നാല്
ആഹ് ന്നാ ശരി
ആഹ് ന്നാ ശരി
ഇമ്മാ